ഹലോ ആഹ് മോനൊർ ങ്യോ? മോനൊർങ്യോ യ്ച്ച?
കേക്ക്ണ്ല്യാ ഹലോ ഹലോ കേക്ക്ണില്യേ? ആഹ് മോളാണ്ല്ലേ ഒറങ്ങീട്ടില്ലേക്കു ല്ലേ?
ആഹ്
ഒറങ്ങി എന്താ അന്റെ ഭക്ഷണം ക്കെ കഴിച്ചിലെ?
ആഹ് ഭക്ഷണം ക്കെ കഴിച്ച്.
ഉം എങ്ങനെ കട്ക്കേ കരാലേ? നല്ല മ പിന്നെ ഇവ്ടക്കെ നല്ല മഴപ്പൊ നല്ലോം പൊതച് മൂടി കടക്കാ നല്ല സുഖള്ള കാലാവസ്ഥ. അഹ് നല്ല തണ്പ്പാണ് ഫേനൊക്കെ ഒന്ന് ചെർങ്ങനട്ടാ ത്തന്നേയ് പെയിം തണ്പ്പ്‌
അത്രക്കും പാടത്തിന്റെ ട്ത്താങ്ങള് ത് വ്
പാടത്തൊന്നല്ല ഞങ്ങൾത് മെ മെയിൻ റോഡിന്റെ അട്ത്തറിയും പോലെണ്. ബസ്സൊക്കെ പ്പളും പോണ്ട റോഡാ ആഹ് പൊഴണ്ട് കൊർച്ചപ്പർത്ത് ഞങ്ങള് നേരെ തൊടൂലേ ബേക്ക്ല് പൊഴെ.
ആഹ് ന്നാ അതോണ്ടേക്കും ഭയങ്കര തൺപ്പ് ല്ലേ?
ഏഹ് അല്ലെങ്കിലുപ്പോ മഴയ്റ്റ് ച്ചി ഉച്ചക്ക്പ്പൊ രണ്ടിസായിട്ട് കടക്കുമ്പോ നല്ല തൺത്തോ പറിമ്പോ ചെറിയ വെളിച്ചൊക്കെക്കണ്ട് മഴ എങ്ങനെപ്പോ തോർന്നാണ്ട് ചെറിയ ച്ചൊക്കെ വര്ണ് ണ്ട്.
പഷെ ഞങ്ങക്കൊക്കെ ഇവ ടെ മഴ പെയ്ത് വിചാരിച്ചിട്ട് ഒരു വല്യരു തണുപ്പൊന്നു സഹിക്കാൻ പറ്റ റ്റാത്ത അങ്ങനെ ചെർങ്ങനെ ഒര് തൺപ്പാ അത്രയേള്ളൂ അല്ലാതെ ഉച്ചക്ക് നല്ല വെയിലും അങ്ങൻത്തൊക്കണ്ട് പക്ഷെ അങ്ങനെ ഓവർ ഇങ്ങട്ട് പിന്നെ തൺപ്പ് വെച്ച്ട്ട് രാത്രി ആഹ് ണ്ട് ഇന്നലെ കൊർച്ച് തൺപ്പ്‌ണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ന ഓവർ മഴ കിട്ടിട്ടില്ലല്ലോ മ്മക്ക്? ഇല്ല്യ ഇല്ല്യല്ലോ കിട്ടിട്ടില്ല്യല്ലോ മ്മക്ക് അധികം മഴം കിട്ടില്ലല്ലോ? കിട്ടിക്ണ് ങ്ങളാ പാത്തൊക്കെ കിട്ടിയല്ലെ മഴ ഉം.
ഞാം
ങ്ങള് പറിമ്പേ കൊർച്ച് ഷോട്ട് ആവ്ണ്ട് വർത്താനം. വർത്താനം മുർഞ്ഞ് മുർഞ്ഞ് പോണ് കൊർച്ച് റേഞ്ചിള്ളോട്ത്ക്ക് ന്നാ.
ആഹ് ആഹ് ആഹ്
ആഹ് ഇപ്പ കേക്ക്ണ്ടടി ഉം ആഹ് അപ്പൊ അങ്ങനെയൊക്കെ ആണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ് ആള്. ഇത് വെയില് ഇങ്ങനെ. വെയിലുണ്ട് എന്നാലും അങ്ങനെത്തെ ഇല്ലായിരുന്നില്ലല്ലേ ഓവറ് തണു ഇപ്പോ ഇല്ലേലും. ഉം
ആഹ് ഇത് ഇവിടെ ഇപ്പൊ തന്നെ ചെറുതായിട്ട് മഴ ചോർന്നാലെ. ആഹ് ഉച്ചക്ക് ഉറങ്ങലുണ്ട് മകൾ ഉറങ്ങുനേണ്ട്. മകളെ കൂടെ കിടന്ന് അങ്ങനെ ഉറങ്ങും, പിന്നെ ഒരു നാല് മണിയാവുമ്പളാ എണീച്ചല് നാളെ അപ്പൊ പന്ത്രണ്ട്. നാല് മണിക്ക് നാലരക്ക് കുട്ട്യാള് വരും, അപ്പോത്തിന് നിസ്കാരം കഴിഞ്ഞ ചായ അച്ചി വെക്കും.
ഉം എല്ലാ ഇങ്ങള് എപ്പഴാ ഭക്ഷണം കഴിക്കല് ഉച്ചക്കൊക്കെ.
ഉച്ചക്ക് പറഞ്ഞാല് കൊ തിരുമ്പിക്കുളി കഴിഞ്ഞാല് ചോറ് തിന്നും, നിസ്കരിച്ചുയേണ്ടേ ചോറ് തിന്നും. ചോറ് തിന്നാൽ പിന്നെ അവിടെ കിടക്കാ.
ആഹ് എല്ലാ ഇങ്ങളെ പണിയൊക്കെ ഒരു മണിയൊക്കെ ആകുമ്പോത്തേന് കഴിയുവോ എല്ലാ.
ഏഹ് ബാങ്കൊടുക്കുമ്പോത്തിനു കഴിയും.
തന്നെ ഞാ ഇപ്പൊ ഈ കുട്ട്യേള് സ്കൂളില് പറഞ്ഞേ അയക്കുന്നെണ്ട് വേഗം പെട്ടെന്ന് കഴിയും അല്ലേ.
ഞങ്ങള് അയിന് കു രാവിലത്തെ ചായയും കടിയുണ്ടാക്കിയ അത് കുടിക്ക അല്ലാ ഒമ്പത് അയ്മ്പതിന് കുട്ട്യേളെ ബസ് വരുക.
ആഹ് ആഹ് ആഹ്
ട്ട്യാളെ ബസ് ബസ്ടക്ക ആയി തുടങ്ങോളൂ പത്ത മണി അല്ലെ ആഹ് ചോറിന് അപ്പം ചുട്ട് കൊണ്ടുള്ള തീയൊക്കെ കെട്ടേക്കും. തീയൊക്കെ കെട്ടുക്കണേൽ ചോറിന് അയച്ചുങ്ങാന്നു കത്തിച്ചിട്ട് കാണാം.
ആഹ് തറവാട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നു നിക്കണേത്.
ആഹ് ഞാനും മുത്തച്ഛിന്റെ അവിടെയാ ഇളെച്ചി ഇപ്പോ തൊണ്ണൂറ് കഴിഞ്ഞ് വന്നിട്ടൊള്ളൂ. സ്കൂൾ തൊറക്കുന്നന്റെ തലേന്ന്, അതുകൊണ്ട് ഇമ്മ അവിടെ നിക്കല് ഇപ്പോ.
ഉച്ചക്ക് ഉറങ്ങിയല് രാത്രി ഉറക്കം വരുമോ, ഇല്ലല്ലോ പെട്ടെന്ന് ഒറക്കം വരൂല്ലല്ലോ? ആഹ് എനിക്കൊന്നും അങ്ങനെ ഉറക്കം വരില്ലായിരുന്നു. ആഹ് ചിലോർക്കോ അങ്ങനെയാണ് ഉച്ചക്ക് ഉറങ്ങിയാൽ തീരിം രാത്രിയാവും ആഹ് ഉറക്കം.
ചെലേ ടൈമില് ഉച്ചയ്ക്ക് ഉറങ്ങിയാല് രാത്രി എത്ര കണ്ണ്മ്പിയാലും ഉറക്കരാത്ത ചേല്
ഏഹ് രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും ശരി അപ്പൊ ആ ഉറക്കള് കിട്ടണങ്കിൽ അങ്ങനെ കളിക്കോല് കാടി മുറങ്ങാതൊക്കെല്ല
ആഹ് ഇച് ചെലേ ടൈമിലുണ്ട്ട്ടാ ചെലേ ടൈമിലെങ്കിൽ ഉച്ചക്ക് എത്ര ഉറങ്ങിയാലും മാണ്ടില്ല രാത്രിയായാ കണ്ണ് മാളാൻ നിക്കാലോ
ഉച്ചക് ഉച്ച പ്പ ഒർങ്ങാതന്നക്കി തീരെ ഉറക് വരില്ല ന്നാലു ഉറങ്ങിയിട്ടില്ലെങ്കിലും ഒർക്ണ്ടാവില്ല അങ്ങനെ വേണം കേ ചിലോൽക്ക് വേം കടുന്ന വെ ആഹ് വേം കട്ന്ന ചെലോൽക് വേ ഒർക്കരൂ ആഹ് ഇക്കങ്ങന പ പെട്ടെന്നൊന്ന് വേണ്ട ഉറക്കല്ല ഇൾക്ക് വേണ്ട ഉറക്കം വരും പെട്ടെന്ന് ആഹ് അതന്നെ ആഹ് എല് വേർ ങ് ഇൻക്ക് കിടുന്നൊക്കെ എത്ര പ് പ്ല ഒർക്കരുള്ളു ചെലേപ്പം വേണ്ട് ചെലേ ഒരു മണി രണ്ട് മണി വർതേങ്ങനാ ഒർങ്ങിട്ട്ല്ലെങ്കിലും ശോ പറഞ്ഞിട്ട് ങ്കിലും അങ്ങനെ തന്നെയാണ് ഉം ഏഹ് നല്ലർക്ക്ട്ടാർഞ വല്യരൂ അനുഗ് ങ്ങൻ തന്നെണല്ലേ ല്ലെ വല്ല്യൊരു അല്ലൊരു കാര്യാണ് റയണേ നല്ലേരുകാര്യാക്കെ
ഒർബോഗടായാലും വെജ്ജാ
ആ അത്
എവിടെനിന്നാലും ബെ ആ അതില ഉം ചെലോല് വണ്ടീ കേറിയാ ഒർങ്ങും അങ്ങനെ ഇണ്ടല്ലോ ചെലോല് ബസ്സ് കേറിയാ അപ്പ ഒർങ്ങും കാറ്റട്ടി കാറ്റട്ടി ഓരോര്ത്തർക്ക് ഓരോ ശൈലിയാണ്
സ്സ്ക്ക് കേറുമ്പോ എങ്ങനാ ഒർങ്ങുന്നേ വിചാരിച്ചു വന്ന് ആ ബസ്സിലൊക്കെ ഇച്ച് ബസ്സിലൊക്കെ ഇങ്ങനാ പോകല്ലേ ബസ്സ് അപ്പ എങ്ങനാ ഉറങ്ങാൻ കയ്യാ വിചാരിച്ചും ഞാനൊക്കെ ഇങ്ങനെ അത്ങ്ങനെ കുൽങ്ങി കുൽങ്ങി പോകല്ലേ
ആഹ് ആഹ്
ഉം
ചെലർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും.
പിന്നെ എന്താ
ഉം ഉം ഉം വൈകുന്നേരം ചായ കടി ഒക്കെ ഉണ്ടാക്കല്ലോ.
ആഹ് ചെല ഉണ്ടെങ്കിൽ പഴവോ കൊണ്ടങ്ങോട്ട് ഇരുന്നലോ. എപ്പഴെങ്കിലൊക്കെ ഇണ്ടാക്കും എപ്പളൊന്നും നിർബന്ധൊന്നുല്ല ചെൽപ്പം പയംവാട്ടും അങ്ങനൊക്കെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
ആഹ് ആഹ് ആഹ് ഇങ്ങള് കൃഷി ഇങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയൊന്നുമില്ല കൃഷിയൊന്നുമില്ല അങ്ങനെ. വരുന്നത് കൃഷിയേണ്ടേ ഒന്നില്ല, കൃഷി ഇങ്ങൾക്ക് കൃഷിയുണ്ടെ.
എങ്ങനെ കൃഷിയിട്ടില്ല, അടുക്കളലേക്ക് ആവശ്യമുള്ളത്. അങ്ങനെ വെച്ചാലും മുളകെ ആഹ് അപ്പൊ ബെഡ ഡ് ചെയ്തു അടക്കാ മരം കുഴിച്ചു ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു മൂച്ചി ഇട്ടിട്ടുണ്ട്, അതൊക്കെ വരുമ്പോ കൊറച്ച് എട്ട് ആഹ് എട്ട്. എട്ട് പത്ത് അടയ്ക്കാമരത്തിന്റെ ഇതൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൂ അല്ല കോവക്ക.
ആഹ്
അങ്ങനെ ചീര നമ്മടെ അടുക്കള കണ്ട് ചേമ്പ് ചേനാ പോളാം.
ഉം ഇംഗ്ലീഷ് വളം ഉപയോഗിക്കണം അതിനൊക്കെ.
ഞങ്ങള് പ്രത്യേകിച്ച് വളയെന്ന് പറഞ്ഞാല് അങ്ങനെ വളം ഒന്നുമില്ല, പക്ഷെ എന്നാലും. ഇട്ട് കൊടുക്കല് ചാണകോ.
ഉം
അങ്ങനെ മിച്ചറക്കെണ്ടല്ലോ മിച്ചറ അറിയനേക്കാലോ
ആ മിച്ചർഞ്ഞ ഇംഗ്ലീഷ് വളായിട്ടില്ലേ ഇംഗ്ലീഷ് വള ആയില്ലേ ആ അത് കാര്യാ പിന്നെ അ മ്മ മ്മള് ഇട്ടാല് പിന്നെ അതുകൊണ്ടരു കാര്യംല്ലല്ലേ നമ്മൾ പീടിന്ന് മാങ്ങണ മാതിരി ആയില്ലോ അല്ലേ അതും വീട്ടന്ന് വീടും തരുമ്പോ നമുക്ക് അത് ഇന്നലെ വൃത്തിയായിട്ട് കഴിചുടെ വീട്ടത്തെ നല്ല വെള്ടാത്ത ആകുമ്പോ കുടീന്നൊക്കെ വളത്ത് വീർപ്പിച്ചതും ക്കെ എണ്ണണം
അതല്ലെ
ഉം പിന്നെന്താ ഇങ്ങിട്ട് ഊമ്മ് കെടുക്കാന രാത്രി എപ്പളാ കെട്ക്ക
രാത്രി പത്തണി എ കുട്ടിക്ക് രാത്രിയാണ് മദ്രസ് യാറ് മണിക്ക് മദ്രസടുങ്ങും രാത്രി ഓ നാലാം ക്ലാസ്സിലാണ് മദ്രസ്സില് അപ്പൊ നാ ആറ് മണിക്കോള ടി വി ഡൗന്നില്ലേ ഏട്ടരക്ക് വന്നാ വേഗം ചോറ് കൊടുക്കും ചോറ് കൊടുത്ത്ങ്ങാണ്ട് ചെലപ്പൊ കളി ക്കാ നിക്കും അല്ലെങ്കി സ്കൂൾത്ത് വായിച്ചു എഴുതാനും പോ അത് കയിഞ്ഞട മൂത്ത ച്ചൻ ഓരോ കുടും മ്പേകാലിന് വരും പിന്നെല്ലേ ആ പിന്നെ നിന്നാ അങ്ങനെ നിക്കും പ്രത്യേകിച്ച് സൊകലൊന്നും ഇല്ലാതെ പത്തനാവ്മ്പത്തിന് കത്രിക
ഇമ്മ ഉം മ്മങ്ങളെ കൂടെ
അയിന് മ്മ പിലെ എളച്ചിന്റടുക്ക് ഓള് തൊണ്ണൂറ് കയ്ഞ്ഞു വന്ന് കാണും ചെറിയ കുട്ടികളില്ലല്ലേ അപ്പൊ ഓളൂടേണ് കുട്ടീനെക്കൊന്ന് പുടിച്ചണെങ്കി കുട്ടിയാണെങ്കി നെലത്ത് കടക്കാത്തൊരു കുട്ടി
എന്താ കുട്ടി മോനാ
അതാ ആൺകുട്ടിയ വലുത് പെൺകുട്ടീം ചെറുത് ആൺകുട്ടീം ഇനിക്ക് വലുതാൺകു ട്ടീം ചെറുത് പെൺകുട്ടി മൂത്തച്ചിക്കും വലുത് ആൺകുട്ടീം ചെറുത് പെൺകുട്ടി
ആ അങ്ങനെലേ
ഉം അങ്ങനങ്ങനെ പോൺണ്ട് തള്ളാർക്കും നാത്തൂനുണ്ടൊന്ന് ആ നാത്തൂന് മുന്ന് ആൺകുട്ടികൾ
ആ എത്ര എപ്ലസാണ് ഏഴപ്ള സോ എത്ര?
ഏ ഏ ച്ച് മൂന്ന്
മ്മ് മൂന്ന് എപ്ലസിലേ വ
ആ ണ്ടൊപ്ലസ് ഏണ്ട് ബീ ണ്ട് ബിപ്ലസ്സ്ണ്ട് സി പ്ലസ്സുണ്ട്
ഉം തന്നെ ഇവിടെ പ്ലസ്സ് വണ്ണും പ്ലസ് ടു ഒക്കെങ്ങെനെ പ്രൈവറ്റ് ആയിട്ടാ അതൊ ഗവൺമെന്റായിട്ടാ പഠിച്ചത് ങ്ങ്ണ്ട്
ഇല്ലല്ല ഗവൺമെന്റിനെ ഗവൺമെന്റ്ന്നെ ബയോളജി സയൻസാ ട്തീന്നെ ആ ആ
ഉം
എല്ലാ ഔകൂടിള്ള സ്കൂള് നെ ഇള്ള സ്കൂളിനെ
ആ ഉ ഞങ്ങക്കൊക്കെ അവരങ്ങനെ സ്കൂളില്
അതിന്റെ മുന്നേ
ഉം
ഒക്കെ വേറെ വേറെ സ്കൂൾ പിള്ളേര്
ഉം ഞങ്ങൾക്ക് പത്ത് തോറ്റത് പിന്നെ ആദ്യം പത്ത് തോറ്റി തോറ്റ് പറഞ്ഞെയ്ന്നിലേ ഏ അപ്പൊ പിന്നെ നമ്മുക്കൊരു ക്യാമ്പ് വെച്ചു ഇനൊണ്ട് ആഹ് ക്യാമ്പില് ഹ പഠിക്കാത്ത കുട്ടികളെ പിന്നെ അങ്ങനെ ചേർത്തിട്ടില്ല അങ്ങനെ അവിടു ഭക്ഷണം എന്തോും കാര്യൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പിന്നെ പിന്നെ
സത്ത കുട്ടിയല്ല എങ്ങനെ
അത് കൊറേ മുന്നണല്ലത് കൊറേ മുന്നാണത്
ആഹ് ഞ ഞങ്ങള്ൾ പഠിച്ച കൊറച്ച് വർക്ക് കമ്മല്ലലക്കെ വിജയവരി എറണാകുണ്ട് പരീക്ഷ അയിന് കുഠിപ്പിച്ചു ആഹ് ഞാ സാധാ ക്ലാസന് ശേഷം പറച്ചനും കുട്ടികളോ ഒവാക്കെ പഠിച്ചാതെ കുട്ടികളെ ഓരോ വാക്കുക ചിട്ടാ അങ്ങനെയൊക്കെ വായി ജനീതാന ഒന്തിനതിനൊക്കെ അങ്ങനെ ഒളിപ്പിച്ച
ഉം എന്നായി കോട്ടട്ടാ പിന്നെ വിളിക്കട്ടാ ന്നായി കൊട്ടാ പറ